ഹലോ
കേക്കാവോ ആഹ് ആഹ് അങ്ങനെയല്ലേ അതെ ഉ തുറന്നു വെക്കണ ആഹാരമൊക്കെ നമ്മൾ ഇങ്ങനെ കഴിക്കണേ നമ്മൾ ഇവിടെ തന്നെ ഇപ്പം വീട്ടിൽ തന്നെ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചേക്കുമ്പ ഈച്ച ഈച്ച എന്തെങ്കിലും വന്നിരുന്നാ പോലും നമ്മള് അതിന്റെടുത്ത് കളയല്ലേ ചെയ്യ ആ
ആ കഴിക്കൂല
ആ കഴിക്കൂല നമ്മൾ വീട്ടിലെ ഇത്ര ഇത് അപ്പോഴത്തേക്ക് നമ്മള് പുറത്ത് പോപുമ്പോഴത്തേക്ക് അങ്ങോട്ട് മൈൻഡാക്കേ ഇല്ലല്ലോ
അത് തന്നെ ഒര അറപ്പൊക്കെ ആയിരിക്കും
ആഹ്
ഒരെടോം ടൂർ ഒന്നും പോയിട്ട് അല്ലെ
ഞാൻ കോളേജിന്ന് ഇങ്ങനെ പോയിട്ടുണ്ട് ടൂർ പോയിട്ടുണ്ട് ആ അത് കർണാടക അങ്ങോട്ടാണ് നീ പറഞ്ഞത്പോലെ ഫുഡ് നമ്മുടെ ഈ സിറ്റി ഇവിടെ വിട്ട് പോയാ ഈ നമ്മള എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ടൂറൊക്കെ പോകുമ്പോ ത്തേക്കാണ് നമ്മൾ വീട്ടില ഫുഡ് നന്നായിട്ട് മിസ് ചെയ്യണത് ആ ആ ഈ കർണാടക അങ്ങോട്ടൊക്കെ ഈ കൂർഗ് അങ്ങനെ ഇങ്ങോട്ട് ക്കെ ആണെങ്കിലേ നമ്മുടെ അതേ നമ്മുടെ ഇവിടെ മന്തി ഒക്കെ ആയിരുന്നു കേട്ടോ നമുക്ക് ഇത് ഫുഡായി ട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഞാൻ മന്തിന്ന് കേട്ടിട്ടേള്ളൂ ഞാങ്ങനേ കഴിച്ചിട്ടില്ല ഇപ്പം അ ഇപ്പ ഹോട്ടല് പോയാലും ഏ ന്തേ എന്തെങ്കിലും വെറൈറ്റി മേടിക്കണേന്ന് വിചാരിക്കും പക്ഷേ ലാസ്റ്റ് ചെന്ന് എത്തണത് ചിക്കൻ ബിരിയാണിയിലായിരിക്കും എന്തോ അങ്ങനെയാണ് ഞാൻ ആ അങ്ങനെ അപ്പം ഈ മന്തി ഏ മന്തിയൊക്കെ ട്രെൻഡിങ് ആയിരുന്ന സമയായിരുന്നു അപ്പഴ് ആ ആ മന്തിന്ന് ആ എനിക്കിത് മന്തിയാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു അപ്പൊ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു ഇതാണ് മന്തി എന്നൊക്കെ പറഞ്ഞു പക്ഷേ കഴിച്ചപ്പോ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ഒന്നാത്തയിരം നമ്മുടെ മസാലയല്ല
ആ
അ അവിടെ ചി ചിക്കൻ വെച്ചാലും നമ്മടെ മസാലയല്ല നമുക്ക് ഇഷ്ടപ്പെടൂല പിന്നെ അവിടെ സ്വീറ്റ്സ് ഒക്കെ പിന്നെയും കുഴപ്പമില്ല നമുക്കിപ്പം രാവിലെ കാപ്പിയുടെ കൂടെ ആ പൂരി പൂരി അല്ലെ എനിക്കിഷ്ടപ്പെട്ടത് പൂരി ആ മറ്റേ ചിക്കൻ സ്റ്റൂ പിന്നെ ഈ ഒരു ദിവസം ഇപ്പം ഇതുണ്ടാഴ്ന്ന് അങ്ങനത്തെ ഉം കേസരി ഇല്ലേ
ആ
ആഹ് കേസരി ഉണ്ടായിരുന്നു ഒരു ദിവസം ലഡു എന്തും ഉണ്ടായിരുന്നു അങ്ങനെ
ആഹ
അങ്ങനെ പിന്നെ ഇതിന്റെ കൂടെ ഒരു ഒരു സോസ് ഉണ്ട് അ അത് ഒട്ടും ടേസ്റ്റ് ഇല്ല
ആ ഒരു പച്ച കളറാണ്
ആ ആദ്യത്തെ ദിവസം ഒരു പച്ചക്കളറായിരുന്നേ പിന്നെ ഒരു ചുമന്ന കളർ ആയിരുന്നു
അത് അവരുടെ അങ്ങനെന്നെ അവ അങ്ങനെ ഉണ്ടാക്കി കഴിക്കും
നമുക്കത് പറ്റൂല നമുക്ക് ഇവിടെത്ത പിന്നെ തിരിച്ച് നമ്മള ഈ അതിരപ്പള്ളില്ലേ ആ തിരിച്ച് വരണ വഴിക്ക് ഇങ്ങനെ അവിടെ ഇറങ്ങിയ പക്ഷെ അവിടുത്തെ അവിടുത്തെ സൈഡിലെ ഒരു ഹോട്ടലിലെ ചിക്കൻ ബിരിയാണി നല്ല ടേസ്റ്റ ആയിരുന്നു കേട്ടോ നമ്മൾ അതേ ഉം നമ്മൾ കഴിക്കുന്ന അതെ മസാല ഒക്കെ ഇട്ട് അടിപൊളി ആയിരുന്നു എനിക്ക് പോയേല് മൂന്ന് ദിവസത്തെ ടൂറായി മൂന്ന് ദിവസം നമ്മളിങ്ങനെ ഫുഡ് കഴിക്കുവല്ലോ അപ്പഴ്ത്തേക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇത് തന്നെ എനിക്ക് വേറെ ഫുഡൊന്നും ഇഷ്ടപ്പെട്ടില്ല നമുക്ക് ഈ- ചിക്കൻ ബിരിയാണിയക്കെ പിന്നെയും പോവും ഇറങ്ങും പക്ഷെ ഈ മന്തിയക്കെ ആണെങ്കിലെ കണ്ടിന്യൂസ് ഇതാവുമ്പോഴത്തേക്കേ- എറങ്ങൂല ആഹ് കയ് - ക്കാ തോന്നൂല ഒന്ന് മടുപ്പ് പോലെയാ ഇപ്പോ
പക്ഷെ മന്തി ഇവിടെയൊക്കെ കിട്ടുന്നത് നല്ല നല്ലതാണ് ഇവിടത്തെ കഴിഞ്ഞു പോയാ കിട്ടുന്നത് കൊള്ളൂല
ആഹ് ഇവിടേക്കെ നല്ല ന നമ്മ നമ്മുക്കിഷ്ടപ്പെടുന്ന മസാലയല്ലേ അവിടെ അവര് വേറെ എന്തോ ചേർക്കും മണം തന്നെ അത്ര ഇതില്ല
അവിടു ഫുഡ് കാണുമ്പഴേ കഴിക്കാന്നോ
സത്യം സത്യം സത്യം അത് തന്നെ ആ നീ എങ്ങനെ ടൂറൊക്കെ പോയിട്ടുണ്ടോ
ഓ ഞാൻ കോളേജില് പോയിട്ടുണ്ട് ഇവിടെ അതുപോലെ തന്നെ കർണാടകയില് തന്നെയായിരുന്നു
ആഹ് ആഹ്
ആഹ് ടൂറ് അത്ര വലിയ രസോന്നുൽ ലായിര്ന്ന് പിന്നെ എന്റെ ഒരു ബെസ് ഫ്രണ്ട് ഒണ്ടായ്ര്ന്ന് അവള് ടൂറിനൊന്നും വന്നില്ല. അവളെ വീട്ടീന്ന് വി ട്ടില്ലേര്ന്നു
അയ്യോ അയ്യയ്യോ
ആഹ് അങ്ങനെ അങ്ങനെ പിന്നെ
ഉം
എന്തോ പറയാ അത്ര വല്യ രസൊന്നും ഇല്ലായ്ര്ന്ന്
അഹ് ആഹ് അത് നമുക്ക് കൂട്ടില്ലെങ്കിലേ അതന്നെ കൂട്ടില്ലെങ്കി പിന്നെ അത് അത്രക്ക് അത്രയന്ന് അല്ലേ ഇപ്പം എവിടെയെങ്കിലും പോവാ എറങ്ങിയാര്ന്നാല് ആഹ അല്ല ഇപ്പോ എവിടെയെങ്കിലും പോവ ഇറങ്ങിയായിരുന്നാല നമ്മെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിലേ ഒക്കെ നമ്മുടെ ആയിട്ടുള്ള ണ്ട് പിന്നെ എല്ലാവരും ഫ്രണ്ട്സ് തന്നെ എന്നാലും നമുക്കൊരു കംഫോർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ക്ക് കൊറച്ചു പേര് കാണുമല്ലോ ആഹ അപ്പം കൂട്ടുകരി മിസ് ചെയ്താണോല്ലോ ഒരുപാട്
പിന്നെ വേറെ രണ്ടു പേരുണ്ടായിരുന്നു അവര് കമ്മ അവരും കൂടെ ഉള്ളതുകൊണ്ട് കുറച്ചും കൂടെ ഒരു നല്ലതായിരുന്നു ഇത്ര മടുവ് തോന്നാത്
ഉം ഉം ഉം ആഹ ആഹ് ആഹ അല്ല പോയപ്പം ബീച്ച് രിച്ച അങ്ങനെ എന്തെങ്കും ഉണ്ടായിുന്നോ തിരിച്ച്
ബീച്ച ഇല്ലായിരുന്നു ബീച്ചില്ലായി അല്ലാതെ കൊറെ മൗണ്ടൻസ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു
ആ ആ ഇവിടെ കൂർഗിലൊക്കെ പോയായിരുന്നു കൂർുക
പോയി അത് ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കുറ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റി
ആഹ് ഞങ്ങളും പോയിട്ടുണ്ടായിുന്നേ ഇവിടത്തെേക്കാൾ നല്ല വില ചെയ ഈ ചപ്പലൊക്കെ ആണെങ്കിൽ ആ പെലെ കൊറവട്ട ടീഷർട്ട ഒക്കെ വില കുറവ് പിന്നെ ബാഗൊക്കെ ആഹ അതെ അതെ ഞാൻ വാങ്ങിയായിരുന്നു
ഞാനും വാങ്ങി
ആ ഒരു ന നീ അല്ല പൊട്ടയൊന്നുമല്ല നല്ല ചപ്പലായിരുന്നു ഞാൻ രണ്ടെണ്ണം വാങ്ങി ഒ ഒ ഒരെണ്ണ എനിക്കും ഒരെണ്ണ കുഞ്ഞമ്മയ്ക്കും അങ്ങനെ വാങ്ങി കുറെേ നാളായിട്ടൊണ്ടാടന്നു വേറെ കൊഴപ്പൊന്നുല്ലന്ന് പിന്നെ ഈ ഇടക്ക് ഈ ഇടക്കൊരു വള്ളി വരുവല്ലോ അത് പൊട്ടിപ്പോയി നല്ല ക്വാളിറ്റി ഉള്ള സാധനം തന്നെയായിരുന്നു രുന്നു ഇവിടെ വീട്ടിവന്നേനേഷാണ് അ ആലോയിച്ച ദൈവമെ രണ്ടമൂന്നെണ്ണംകൂടി വാങ്ങിയിരുന്നെങ്കിൽ
സത്യം ഞാനും രണ്ടെണ്ണം വാങ്ങിയ ഒരെണ്ണം ചേച്ചി ച്ചിക്കൂന്ന് ഒന്നെനിക്കും ഞങ്ങൾ ഇപ്പഴുട്ടോണ്ടടക്കണ്
തന്നെ ഞാൻ ഇപ്പം വേറെരു ചെ ചപ്പലും കൂടെ ഒണ്ടെങ്കി കുഴപ്പില്ല ആഹ് അം അത് പോവും കൊറെ ദിവസം കൂടെ പോം ഞാൻ പിന്നെ അത് മാത്രം എനിക്കിപ്പോ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട ഞാൻ അത് മാത്രെഇടൂ അങ്ങനെ ഇട്ടോണ്ട് ഇടന്നാണ് ഈ മഴ സമയത്തൊക്കെ ഇട്ടപ്പോഴത്തേക്ക് ഇതൊക്കെ ഒട്ടിപ്പല്ലേ
ആഹ്
ആ അങ്ങനെ പൊട്ടി പിന്നെ ചോക്ലേറ്റ് ചോക്ലേറ്റ് പ പറ്റിപോയട്ടാ
പക്ഷെ ഞാൻ വാച്ച ചോക്ലേറ്റ് കൊള്ളായിരുന്നു
തന്നെ ഇത് എന്തോ മറ്റെ പാക്ക് നമ്മുടെ ഡയറി മിൽക്കിൻ്റെ ഇച്ചിരി വലിയൊരു പാക്കറ്റ് ഒണ്ടല്ലോ
ആഹ്
ആ ഡയറി മിൽക്കല്ല ആ പാക്കറ്റ് പക്ഷെ എന്ത് വന്നു അതില് നമ്മളീ ഡയറി മിൽക്കാവുമ്പോ അയില് പാലടങ്ങുല്ലോ അപ്പൊരു ഒരു ടേസ്റ്റല്ലേ അത്ര മടുക്കൂല പക്ഷെ അതില് വെറും കയിപ്പ്മാത്രെ ഒണ്ടായിരുന്നുള്ളൂ ഒന്നിനും ഒന്നും ഒരു ഒരു വികാരം ഇല്ലാത്ത ഒരിതായിരുന്നു കഴിച്ചിട്ട്
ഞങ്ങള് കാണിച്ചതൊണ്ടായിരുന്നു
കൊണ്ട ഒണ്ടായിരുന്നൊ
ആ അതിന്റെ അകത്തുന്ന് തന്നെ അവിടെ ഒരു കട ഉണ്ടായിരുന്നു അതില് അഞ്ച് ച് അഞ്ച് മുട്ടായി ഏഹ് എത്രയോ നൂറ് രൂപക്ക് അങ്ങനെന്തോ കൊടുത്ത് അഞ്ച് പാക്കറ്റ് എന്നച്ചാ അഞ്ച്ബോളി- ട്ട് ഓരോഫ്ലേവർ
ഓ മനസില മനസിലയി പഞ്ഞിമ പഞ്ഞിയല്ലല്ലോ മറ്റേബബിൾക്കത്തിന്റെ ഇങ്ങനെ റൗണ്ട ആക്കി വെച്ചിരിക്കണ മുട്ടായി അങ്ങനെ
അല്ല മൈസൂർ പാക്ക് അങ്ങനെ അപ്പങ്ങൾ
ഓ അങ്ങനത്തെ പേടാ അതൊക്കെ ഉണ്ടായിരുന്നോ നമ്മള് പോയപ്പോ അതൊന്നുല്ലായിരുന്ന നമ്മളീ കൂർഗിനകത്തെ തിരിച്ചിറങ്ങി വരൂലേ
ബാങ്ക് ഫോറസ്റ്റിന്റെ ഒക്കെ അങ്ങോട്ട് പോയാ
ആ ബാബു ഫോറസ്റ്റിന്റെ അങ്ങോട്ടൊക്കെ പോയി അങ്ങോട്ടൊക്കെ പോയപ്പോഴത്തേക്കാണ് എന്റെ കാലിൽ മുള്ളൊക്കെ കൊണ്ട് പിന്നെ ബാബുവിന്റെ മുള്ള്നല്ല വലുതല്ലേ കാലിലിങ്ങനെ കെറിപ്പോയി
ആ അ
ആഹ അങ്ങനെ കൊള്ളായിരുന്നു ന്നു പിന്നെ അവിടെ തന്നെ ഇതൊക്കെ ഉണ്ടല്ലോ മാന്
ആഹ
ആ പിന്നെ ചെറിയ മറ്റേ അയിനെന്തോ പറയാന ട്രീ ഹൗസ്
ട്രീ ഹൗസിന്റെത്ത് കയറി
കേയറിയു ഞങ്ങളും വലിഞ് കേയറിയേ വലിഞ് കേയറി കേയറിയപ്പോ കൊഴപ്പമില്ലായിരുന്നു തിരിച്ച് താഴോട്ട് ഇറങ്ങുമ്പോ നോക്കുമ്പോഴത്തേക്ക് പേടി അതിപ്പോന്ന- അതിപ്പോ പൊക്കത്ത് നിൽക്കുമ്പോഴത്തേക്ക നമ്മള് എവിടെയെങ്കിലും നല്ല ഹൈറ്റ് ഉള്ള സ്ഥലത്ത് നി കേയറി പോകുമ്പോഴത്തേക്ക് കുഴപ്പമില്ല പക്ഷെ തിരിച്ച ഇറങ്ങുമ്പോഴ താഴോട്ട് നോക്കുമ്പോഴത്തേക്ക് ഒരുമാരി തല കറങ്ങുമ്പോലെ
അത് ഹൈറ്റ് പേടി ഹൈ റ്റ് പേടിയുള്ളവർക്ക് അങ്ങനെയാണ്
തന്നല്ലേ കേയറി പോവുമ്പോയില്ല പേടി തിരിച്ചറുമ്പോഴത്തേക്കാണ് പേടി പിന്നെ
ഞങ്ങളൊരു മലയിൽ പോയേട്ടാ വേറരു സ്ഥലത്ത്
ഇസട്ട് പോയിന്റ
ആഹ അത് അവിടെ തന്നെ അപ്പൊ അവിടെ പോയി അവിടെ പോയി വലിയ കാര്യത്തിന് കേറി കേറി ഫുള്ള് മണലായിരുന്നു അവിടെ ഫുള്ളും എന്നച്ചാ മണ്ണായിരുന്നു ഫുള്ളും അപ്പം കേറി ദേഹം മൊത്തം മണ്ണായിട്ട് തിരിച്ച്ഇറങ്ങ്യാണ്ട്.
അയ്യയ്യോ
എല്ലാരും അങ്ങനേയ്ര്ന്ന് പരസ് എല്ലാരുംകൂടെ മണ്ണ് വാരി കളിക്ക്യക്കാർന്ന്
ആ നമ്മടെ ഇവിടെ ഉ ഇതുപോലെ നല്ല വെയിലായിരുന്നു നമ്മൾ മലയിലോട്ട് കേയറുമ്പോഴത്തേക്ക് ചുണ്ടൊക്കെ ഒരുമാതിരി ഒരു നീറ്റല് പോലെ ആയിര്ന്ന്
ഭയങ്കര തണുപ്പായ്രുന്ന് ഇവ്ടെ
ഉം നമ്മൾ എറങ്ങിയപ്പോ അത്ര തണുപ്പില്ലായിരുന്ന് കെട്ടാ പിന്നെ അവിടെ അവിടെയാണ് ഒരുശ് ക്ഷേത്രം ഉണ്ട്ണ്ട് ചെറിയൊരു ക്ഷേത്രോക്കെ ഉണ്ടായ്ര്ന്നു
ഓർമ്മയില്ല
ആ ആ ക്ഷേത്രണ്ട് ഞാൻ കേ ഇല്ല്യ ഇങ്ങനെ ടൂറിസ്റ്റ് പോണവർക്കൊക്കെ കേറാൻ പറ്റുന്ന അങ്ങനെ ഗോൾഡൻ ടെമ്പിൾ അല്ല അത് മലയിലല്ലല്ല
അത് മനയിലല്ല എനിക്ക് ഗോൾഡൻ ടെമ്പിള കയറാൻ പറ്റും റ്റില്ല
എന്ത്‌ പറ്റി
അന്ന് എനിക്ക് കയറാൻ പറ്റിയ ഒരവസ്ഥയല്ലായിരുന്നു
അങ്ങനെ ല്ലേ ആ ഞങ്ങള് കേറിയട്ടാ കേറി കണ്ട് ആ കണ്ടിട്ട് പൊറത്തെറങ്ങി ആ പിന്നെ അവിടെ പോയി ചായയേക്ക ചായൊക്കെ കുടിച്ച്